ഹലോ
അലോ
കേൾക്ക്ണ്ടാ
ഏ ങ്ങളവട റേഞ്ച് കൊറവുണ്ടോ ഇപ്പൊ കേക്ക്ണ്ടാ
ഇണ്ട് കേക്ക്ണ്ട് ആഹ് ഇണ്ട്ണ്ട്
ലാസ്റ്റ് ഹലോ ഹലോ പറയിൺതൊന്നും കേക്ക്ണില്ല്യ നൽ
അഹ് ആഹ് ചോറ്ന്നോ ചോറൊക്കെ തിന്നോ ഓയിക്ക്യാ
ന്ത വർത്താനം എന്തർ
അവിടെ റെയ്ഞ്ച് കമ്മി ഇണ്ടോ
ശരിക്ക് പോണ്ട്ല്ലേ കട്ടാവണ്ട്ല്ലോ
ആഹ് ഇണ്ട് അത ഞാൻ പറഞ്ഞേ അവിടെ റെയ്ഞ്ച് കമ്മി ഇവിടെ നല്ല റെയ്ഞ്ച്ണ്ട്
ഇണ്ടോ ഇവിടത്തെ പ്രശ്നെ
ആഹ്
ഇവിടുത്തെയാണോ
ഏതാ സിമ്മേതാ സി സിമ്മേതാ
ഇത് വരെ കുഴപ്പൊന്നുല്ല്യേനി ഞാനങ്ങനെ റെയ്ഞ്ച് ഇള്ളതന്നേണ് അങ്ങനെ റെയ്ഞ്ചിന്റെ പ്രശ്നിതുവരേ ഇ ഇണ്ടായിട്ടില്ല്യ
ആഹ്
ചോറ്ന്നോ അവിടൊക്കെ ചോറ്ന്നലേഞ്ഞാ ആഹ് ചോറൊക്കെ തിന്ന് ഞാനെന്റെ മോളോടെ സംസാരിച്ച ഇങ്ങനെ ഇരിക്കന് പുറത്ത് സീറ്റ് ഔട്ടില് ഫോണുണ്ട് കയ്യില് അയിന്റെടക്ക് നാല് മക്കളുണ്ട് വലിയ ആള് പത്താം ക്ലാസ്സിലാണ് നാല് മക്കൾ രണ്ട് പെണ്ണും രണ്ട് ആണുണ് വൽത് പത്താം ക്ലാസ്സില പഠിക്ക്‌ണെ അയിന്റെ താഴള്ളത് ഏഴിലാണ് തായെള്ളത് നാലിലാണ് ചെറുത് എൽ കെ ജിൽ ഈ പ്രാവശ്യം ചേർത്തു അങ്ങനെ നാലാളാണ് ഉ അവിടെ എത്ര ആളാ?
ഇവിടെ മൂന്നാളാ ഇന്റെ ചെറുത് ഇപ്പൊ ഈ പ്രാവശ്യം എൽ കെ ജി ചേർന്നിട്ടുള്ളു ഉം നാലു വയസ്സ് ആയിട്ടില്ല പിന്നെ ഒരാൾ ഒന്നാം ക്ലാസ്സിലും ഒരാൾ എട്ടാം ക്ലാസ്സിലും
ഏ അ ശരി
ഉം
പഠിക്കാനൊക്കെ ഉുഷാറാ മക്കള്
ആഹ കുഴപ്പല്യ
ഏ അത് ശരി എന്താ ചോറിനൊക്കെ ഇന്ന് ഉണ്ടാക്കി
ഇന്നപ്പോ എന്താ ശരി ശനിയാഴ്ച അല്ലേ ഇന്നലെ ബീഫ് ഒക്കെണ്ടായിനി അപ്പ ഇന്നിപ്പോ കാര്യയിട്ടൊന്നുല്ല
ക്കും മടിയ എന്താ കാരണം സ്കൂളില്യ പ്പ കുട്ടികളൊക്കെ പേരെണ്ട് ചായ കടിയുംഎല്ലരും ഒപ്പിച്ചക്ക
ആഹ മത്തനും പരിപ്പിട്ട് കറി ഉണ്ടാക്കീന്
നിങ്ങളൊക്കെ എന്തെണ്ടാക്കി
ഏ രാവിലെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി
ഏ
ഉപ്പുമാവും പഴം പൊഴങ്ങിയതും മുട്ട പൊങ്ങിയതും ഉണ്ടാക്കി പിന്നെ ഉച്ചക്ക് കറി പരിപ്പും മ തനുട്ട് കറിയും വെച്ച് പപ്പടവും പൊരിച്ചെടുത്ത്
ഏ മീനൊന്നും വാങ്ങീല്ലേ
മീൻ വാങ്ങിയില്ല മീൻ വന്നൊക്കെ ചെയ്തിനി ഇപ്പേ ഒന്നാമത് മീനൊരു സുഖല്ല ഒരു ടേസ്റ്റ് ഇല്ല പയെരു ടേസ്റ്റ് കിട്ണില്ല
ള്ളയിന് വേലേണ്ട് നല്ല റേറ്റും ഉണ്ട്
നല്ല വിലയാ
ഉം ഞങ്ങൾ വാങ്ങിന്ന് കൊറച്ച് ഐലമീൻ വാങ്ങി പൊരി ചു തക്കാളി താളിപ് ഉണ്ടാക്കിക്ക ഇന്ന് പൊതുവേ ഒരു മടി
ആഹ
മഞ്ചേരിയിലിട്ട് പോവാണ്ടായി മിഷീന് കംപ്ലയിന്റ് ആയിന് കംപ്ലൈന്റ് ന്നാർഞ്ഞാൽ പൊടി കുടുങ്ങി ക്ലീൻ ചെയ്യാനും ആ ന്റെ ഡബ്ബർ അത് ഇതാണ് മോട്ടറിനെയാണ് അപ്പൊ പിന്നെ ഡബ്ബർ മാറ്റാനൊക്കെ ഉണ്ടായി അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റാൻ കൊടുത്തിട്ട് രണ്ട മൂന്നന്ന് ദിവസമായിണ് അത് ഇന്ന കിട്ടിയത് അതിപ്പോ ഇന്ന് പോയി വാങ്ങി വന്ന് അതിനന് ശേഷം ചോറ്
വീട്ടന്ന് തയ്ക്കലിണ്ടയ്ക്കാ
ആഹ് ഞമ്മളത് മാത്രങ്ങനെ പുറത്തക്ക് ഒന്നും കൊടുക്കലില്ലേ പോർത്ത് കൊടുക്കാ പുതിയാപ്ലറിയു അതിന് നൂറ്നിക്ക് കി നൂറ് കിട്ടണേന് അഞ്ഞൂറ് ഞാൻ ചിലവാക്കേണ്ടിരും ഉരവേദന പുറം വേദന ഈ പറഞ്ഞ പ്രശ്നങ്ങളൊ കെണ് അതിന്ണ്ടാവ അതുകൊണ്ട് അത് ചെയ്യണ്ട പുറത്തൊക്ക ഒരാൾക്ക് അടിച്ച കൊടുക്കണ്ടറിയു ഞങ്ങളവിടെ അടുത്തന്നെ യൂണിറ്റ് ഒക്കെ ഉണ്ട് നമുക്ക് അവിടെ പോയി അടി
ഏ സുഖണല്ലോ അങ്ങനൊക്കെ ഉണ്ടായാല് നല്ല സുഖ അവനന് ഈ വെറുതെ മ ക്കളൊെക്ക് പോയി പണികെ കഴിഞ് വീട്ടിൽ ഇരുകുമ്പോൾ അടപ്പോയി അണ്ട് ചെയ്താൽ പറ്റുലെ
അതിന് യൂണിറ്റില് എന്താ വച്ചാല്ഞമ്മള് വീട്ടിലടി കുമ്പോ അമ്മക് ഒരു മാസിക്ക് ഒരു മാക്സി ഷേപ്പ് ആക്കി അൻപത് രൂപ കിട്ടും യൂണി റ്റ്ല് ഒരുമക്ക്സി ഒര് വെട്ടി തരും ഒരു കട്ടയ്ത് നമുക്ക് ഫുള്ള ആക്കി റെഡി ആക്കി തരും പക്ഷെ നമ്മള് അടിക്കണേന് ആകെ പതിനെടട്ടുർപ്യെ ഉള്ളൂ കൊറേ അടിക്കാണ്ടാവൂലേ ആഹ യൂണിറ്റിൽ അതാണല്ലോ വില കുറവല്ലേ അപ്പൊ തീരെ പൈസ ഉണ്ട അപ്പൊ അമ്മക് ആ പതിനെട്ടര രൂപ ആവുമ്പോ നമ്മുക്ക് ഒരു പറയണത് ഒരു ദിവസം ഇരുപത് മേക്സിക്കോ ഒരാൾ അടിക്കും അവിടെ ഇരുന്ന് അടിക്കണം അഞ്ച് മണിയാവുമ്പോൾ അവിടുന്ന് പോവള്ളൂ പക്ഷെ ഇക്ക് തീരെ മുതല്ലാവൂല്ലേ പതിനെട്ടര രൂപക്ക് എന്താ ഒരുമാക്സി നമ്മള് വീട്ടില് ഷേ്യ്പ്പ് ആക്കി കൊടുത്ത അൻപത് രൂപയാണ് നമ്മുക്ക് കിട്ട ആ നമ്മക്ക്
തന്നെ ഞാൻ അൻപത് രൂപ വങ്ങലുണ്ട് മാക്സി ഷേപ്പാക്കി വെട്ടിയ കുറച്ചത് ആ ഇല്ല പുറത്ത് ഇവിടെ അടുത്ത വീട്ടുകാരൊക്കെ കൊണ്ടുവന്ന് തരും ചുറ്റുവടത്തിലൊക്കെ ഉള്ളോര് ഇതേ മാതിരി മാക്സി തൈ- ഷേയ്പ്പാക്കാനെ ചുരിദാറ് ഷേയ്പ്പാക്കാന് അങ്ങനെയൊക്കെ അങ്ങനത്തൊക്കെ അടിച്ചു കൊടുക്കും പിന്നെ ഞാൻ എനിക്കും എന്റെ ചെറുതിനൊക്കെ ഉള്ള അങ്ങനെ ഉടുപ്പും ചുരിദാറൊക്കെ ഡിസൈൻ ചെയ്യും
ഞാനും ഞാന് യൂട്യൂബ് നോക്കി ഫുള്ളും പഠിച്ചെടുത്തത് ഇപ്പൊന്നും റീൽ ഇങ്ങനെ കാണുമ്പോ നല്ല നല്ല ഭാഗങ്ങള് സ്റ്റിച്ചിങ്ങിന്റെ കഴുത്തൊ- റെഡി ആക്കണക്കെ കാണുമ്പോ ഞാൻ അപ്പതന്നെ ഷെയർ ചെയ്ത് ഇടും എന്നാല് ഫ്രീ സമയത്തൊക്കെ നമ്മുക്ക് നോക്കി പഠിക്കാലൊ വച്ചിട്ട് ഞാനല്ല ചെയ്ത ഇതുവരെ ഞാൻ ഹൈഞ്ഞ അധികം ഹൈനെക്കുള്ള ഡ്രസ്സണ് ഗൗണുകൾ ഇടല് അതില് ഹൈനെക്ക് ഇതുവരെ ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ അവിടുന്ന് യൂണിറ്റിൽ അടിക്കുന്നോരോട് അടിക്കുന്നവരോട് ഒക്കെ ചോയിച്ചു പോന്ന്ണ് എത്രയാണ് കഴുത്തിന്റെ അളവെടു- അങ്ങനെയന്നക്കെ ചോദിച്ച് പോന്നുണു എന്നിട്ട് ഞൻ ഇവിടുന്ന് അടിച്ച് നോക്കണം വിചാരിച്ചപ്പോ അതിൻ്റെ ഇടേല് മെഷീൻ കൊണ്ടയി നന്നാക്കി ക്കീട്ട് കൊടന്നിട്ട് വേണം കരുതി എന്ന ചെയ്ത് നോക്കണം ഒരു മൂന്നര മൂന്നര ത്താമായി എന്നൊക്കെ പറഞ്ഞണ് ഇതുവരെ ചെയ്തിയില്ല ആ ഒരു ഹൈനെറ്റ്
ഒക്കെ അങ്ങനെ മോഡലൊക്കെ നോക്കിയാണ്ട അങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ ചെയ്ത് നോക്കും
ഇപ്പം അയിന് എല്ലാം കാണിച്ചു തരുന്നൂടെ പ്രയാസം എല്ലാം നമ്മക്കടി
ആ അതാണേ ടൈലറിങ് അറിഞ്ഞാ മതിയായിരുന്നു ചവിട്ടാൻ അറിഞ്ഞാ മതി
ആ എനിക്ക് നിങ്ങള് ചവിട്ട്യോണ്ടാ അടിക്കല്
നമ്മുക്കുള്ള നമുക്കെന്നെ ചെയ്യാലോ അല്ല എന്റെ മോട്ടറുണ്ട്
ആന്റെ സാധക്ക് ഞാൻ മോട്ടർച്ചി ഇപ്പൊ ഈ യൂണിറ്റില് അതേപോലെ ഇഷ്ടംപോലെ മറ്റേ വെള്ള മെഷീൻ ഉണ്ടല്ലോ അത് അവിടുത്തെ കാക്കക്ക് കുറെ സെക്കനൻ്റ് എവിടുന്നോ ഒന്നായിട്ട് കിട്ടീട്ട് ഓല് യൂണിറ്റ് നന്നാക്കിട്ത്തീൻ്റെ ബാക്കി ഓല് നന്നാക്കി വിക്കണ്ട് അപ്പൊ ഞാൻ അതിന്നൊരു മിഷീൻ അപ്പോ ഞാൻ വിജാരിക്കിണ്ട് എൻ്റെ മിഷിന് പൊറത്ത്ക്ക് അത് പതിനൊന്ന് രൂപയാണ് ഇപ്പൊ പഴേത് പുതിയതിനിരുപത്തഞ്ച് രൂപയൊക്കെ ഉണ്ടല്ലോ
അ ആ
സെക്കൻറിന് ഇപ്പത് പതിനൊന്ന് രൂപക്ക് തരാന്നൊക്കെ പറഞ്ണ് അപ്പോ ക്ലീൻ ചെയ്തിട്ട് ഒരു റെഡി ആക്കിയിട്ടൊക്കെ പറയാം ഒരാൾ വന്ന് ഇവിടെ ശരിയാക്കലാണ് ശരിയാക്കിട്ട് പറയാറഞ് ണ്ട് അപ്പൊ അത് വാങ്ങിക്കണംന്ന് അറിയ അപ്പൊ നമ്മള് മെഷീൻ എടുക്കലൊക്കെ ഒന്ന് മാറ്റ- അല്ലെങ്കി എന്റെ വീട്ടില് മെഷീനില്ല അപ്പൊ അങ്ങോട്ട് കൊടുക്കയേ എന്തെങ്കിലൊക്കെ ചെയ്യാന്ന് പറ ആരാലും ഇക്ക് പൈസ തന്നാ മതി പറഞ്ഞ്ണ് ഞാന്
ആ അ ഇപ്പൊ സാധാ മിഷീൻ തന്നെസെക്കനൻ്റ് കിട്ടണെങ്കില് നാലും അഞ്ചൊക്കെ കൊടുക്കണം
ആ ഇത് സാധ തന്നെയാണ് ഇൻ്റെടത്ത് ആ- ത് ഷൈനി മോട്ടർച്ചക്കാനുള്ളു സ്പീഡാണ്ണ് നല്ല സുഖമായിട്ട് അടിക്കാൻ പറ്റും പുതിയത് ഞാൻ ഫ്രഷ് വാങ്ങിയതാണ്
ഏ
അപ്പൊ ഇനിക്കൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഞമ്മളത് അങ്ങനത്തെ ഒരു കംപ്ലൈയിന്റ് വന്നിട്ടില്ല പിന്നെ ഇത് മറ്റത് സെക്കനൻ്റ് വാങ്ങുമ്പോ ചിലപ്പോ രണ്ടടി അടി- ച്ചുമത്തേക്കും എന്തെങ്കിലും കേടുരുമ്പോ നമ്മള്
ഇപ്പ ഒഴിവാക്കൊന്നും വേണ്ട ഇത് കൊറച്ച് യൂസ് ചെയ്തിട്ട് നിക്കുവെങ്കില് എടുത്തിട്ട് ബാക്കി അല്ലേൽ കൊടുത്താൽ മതിയല്ലേ
ഇന്റെ ഏട്ടത്തി അങ്ങനെയാ പറയണതേ അത് വേഗം കൊടുക്കണ്ട അപ്പൊ പിന്നെ ഇത് നിക്കുല്ലേ അറിയ ഞ്ഞാ പിന്നെ എന്നന്നെ ചീത്താറിയ നമ്മള് ഒന്നാണ് കാണുമ്പോ ഒന്നുംമക്ക് ചാടങ്ങറി അതന്നെ
ആഹ...
ഒന്ന് കാണുമ്പോങ്ങൾ ഒന്നുമൊക്കെ ചാടുന്നറിയ ഇന്നോട് അറിയണ്ട് ഇതന്നെ. പെണ്ണുങ്ങളെ പ്രശ്നം തീരൂലാരാണ് നീയിപ്പ അത്- ആ മിഷീ മങ്ങം കഴിഞ്ഞഞ്ഞ്- വേറെണ്ടാവും കുറച്ച് കഴിഞ്ഞാല്-
ആഹ അതാണ്.
ഞാന ഇനിക്കുംപ്പടന്റെ പെണ്ണക്കും വേണംന്ന് പറഞ്ഞന് അപ്പോ ഞങ്ങക്ക് രണ്ടാം- കടിയോടെ പറഞ്ഞ വെച്ച ഓരോ- ന്ന് വേണെന്ന് ഇ കൊടുക്കാഞ്ഞാല- നമുക്ക് കക്ക പാട് ഇടാൻ സ്ഥലമ- ഇല്ലല്ലോ.
ആ അതാണ്സലാമൻകേടാണ് അത്.
സ്ഥലമനക്കടാണ് അനും അവിടെ- പൈസ കൊടുക്കുക അറിയാൻ, ആ മെഷീന്ന്. അതിന് പതിനൊ രൂപ- ചെറുതിനു ഞൻന്ന് ഏഴ് രൂപ ഒക്കെ വാങ്ങിയത്. ഏഴ് രൂപയും പിന്നെ ഒരു ആയിരം രൂപേന- മോട്ടർത്തിന് വെച്ചത് അപ്പോ - ഇവക്ക് കൊടുക്കുമ്പോ, കൊടു- നമുക്ക് പുറത്ത് കൊടുക്കുമ്പോ- എന്താല അത്രൊന്നും കിട്ടൂല്ലല്ലോ?
ഉം കട്ടൂലാ.
ക്കെ എന്തായാലും കുറയും, അത് പുതിയതായതോണ്ട് ഇ- എന്തണവട്ടോ. എങ്ങനൊയാലും സെക്കൻറ് ആയില്ലേ. പുതിയതായാലും, പഴയതായിഎന്ന അറിയ.
ഇപ്പ ഇന്നലെ വാങ്ങികൊണ്ട്വന്ന് ഇന്ന് കൊടുത്താലും സെക്കൻഡ ഹൻഡന്-
എടുക്കുള്ളു അതു തന്നെ നല്ല. പക്ഷെ അതുമടിക്കാൻ നല്ല സുഖുണ്ട്, പക്ഷെ അത്ര നമ്മള് വെള്ളമ്മ- ഭയങ്കര വൃത്തിയാണ് ലോക്ക്- ചെയ്യാനും എല്ലാം.
ആ എല്ലാ ആഹ് എല്ലാതും കയ്യിലും, കിട്ടും പഠിച്ചെടുക്കണം എന്നള്ളു.
അതിന് അപ്പോ അതിനൊരു- താല്പര്യം ഉണ്ടാനും ഇതൊ- കൊക്കാനട്ട് കിട്ട ഒരു മെഷ്യനാണ് ഇത്. അ താല്പര്യം പറഞ്ഞിട്ട് കിട്ടിയത് കൊടുക്കാനും തോന്നുന്നില്ല.
ആ ഫസ്റ്റില് തന്നെ കൊടുക്കണ്ട- ആഏതാലും കുറച്ച് നിർത്തിയിട്ട്- കൊടുക്കാവ നന്ന അവ.
ആഹ അതന്നെ ഇനി എന്താ- വൈകുന്നേരം ചായക്കൊക്കെ.
ചായക്ക്പ്പ എന്താന്ന് ഇങ്ങനെ- ആലോചിക്കുക. സ്കൂളിലള്ള ദിവസം പിന്നെ- എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കലണ്ട്. വരുമ്പോഴക്കെ എന്തെങ്കിലും കാക്കി വെക്കലോ പഴത്തുകൊണ്ട്- എന്തേങ്കലും, പമ്പൊരി ഉണ്ടാക്കുംചലപ്പോ,, അല്ലെങ്കി തേങ്ങ വറുത്തിട്ട് അങ്ങനെ ആക്കും.
ഏ തേങ്ങ വറുത്തിട്ട എന്ത്?
തേങ്ങ പിന്നെ, തേങ്ങ വറ- മുത്തായിട്ട് പിന്നെ, പഴം വാട്ടിയിട്ട്.
ആഹ...
എ... മൈദ മൈദപ്പൊടിം മുട്ടിയിട്ട്- അടിച്ചിട്ട് അങ്ങനെ ഒഴിച്ചിട്ട്, അതില ഇങ്ങനെ ഫില് ചെയ്തിട്ട്.
ഏ പിന്നെ കേക്ക് പോലെ.
റോളായിട്ട് മടക്കുക.
ഏ അതുണ്ടോ?
ആഹ...
അ ശരി...
മൈദ മൈദപ്പൊടി, കുറച്ച് മൈദ എടുക്കുക, രണ്ടോ മൂന്നോ സ്പൂൺ- മൈദ എടുക്കുക എന്നിട്ട് മുട്ട- പൊട്ടിച്വെച്ചിട്ട്ത്തിരി പഞ്ചസാരിം - ഇട്ടിട്ട് ഇലക്കായി ഇട്ടിട്ട് അടിച്ച് വയ്ക്കുക, എന്നിട്ട് അത് ആദ്യം പാനിൽ ഒഴിക്കുക. ഹാ ആദ്യം എന്ത് ചെയ്യണാ, നമ്മളീ പിന്നെ പഴം, തേങ്ങ, തേങ്ങണ്ട പരിപ്പൊക്കെ- ആ അണ്ടി പരപ്പ് മുന്തിരി ഒക്കെ വാട്ടി വെക്കുക, എന്നിട്ട് ഇത്- ആ ഫസ്റ്റ് ഒരു ഷീറ്റ് പാർന്നിട്ട് അതിന്റെ മുകളിതിങ്ങനെ- മടക്കി കൊടുത്തിട്ട് വീണ്ടും ഒഴിച്ചിട്ട് അതാങ്ങനെ മട- ക്കി കൊടുക്ക്വ. റോളാക്യാട്ട്
അത്ശരി അങ്ങനെക്കേണ്
ഉം അല്ലെങ്കിൽ പിന്നെ പഴം ചെറുതാക്കി അരി ഉം കട് ട്ടെയ്തിട്ട് പുഴുങ്ങിയിട്ട് തേങ്ങയും ഏലക്കായൊക്കെ ട്ട് ആഹ്
ക്ക് ഭയങ്കര ഇഷ്ടള്ള സാധനാണത്. പയം വാട്ടിയത്, ഞാൻ പ്രസവിച്ചട്ക്കുമ്പോ അധികും തിന്ന്ണൊര് മൊതലാണ് പഴം വാട്ടിയത്. അതൻക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടള്ളൊരു സാധനം മ്മേ ഇൻക്കെന്തോരു ഇഷ്ട, ഇപ്പ കിട്ടിയാലും ഇന്ക് കോളാണ് റ്യും ഞാന്, ക്കിഷ്ടാണത് ഞാ പിന്നെ അധികം പാലൊന്നും യൂസിയില്ല ഞാൻ അവടെക്കെ ബൂസ്റ്റ്ന്തൊക്കെ കുടിക്കും ചൂടുവെള്ളത്തിൽ കലക്കി അല്ലെങ്കി പാൽപ്പൊടി ഇട്ടെങ്കി പാൽ പൊടിനോട് ഇന്ക് താല്പര്യല്ല അങ്ങനെ ക്കേണ് ന്റോരോരെ ത്റ്യ. അങ്ങനെ പോണ്, പിന്നെ കൊറെ സമയായിലേ ന്നാ പിന്നെ ഐക്കോട്ടെ, ന്നാ പിന്നെ വിളിക്കാലോ
ആഹ് ഐക്കോട്ടെന്നാല് ഉം
ആഹ്